പ്പം. ആഹ് ഫുഡൊക്കെ കഴിച്ചാ?
കഴിക്കണം കഴിക്കാൻ പോവുന്നേ ഒള്ളൂ.
അതെ ആഹ് ഇത്ര ലേറ്റ് ആയിട്ടാണോ കഴിക്ക്യാ. ഞങ്ങളൊക്കെ നേരത്തെ കഴിച്ചൂട്ടോ
ഞങ്ങള് നേരത്തെ വയ്യേ ഞാന് ബാക്കിയുള്ളോര് നേരത്തെ കഴിക്കും.
അതെല്ലേ. അപ്പൊ എപ്പഴാ കെടക്കാ? ഇനി ലേറ്റ് ആവോ കെടക്കുമ്പോ.
ഓഹ് ഞാന് ഒരു മണിയൊക്കാവും.
അതെ അത് ശെരി രാവിലെ ഇപ്പം നേരത്തെ എണീക്ക എണീക്കണ്ടേ
അല്ലെ ഞാന് സ്റ്റുഡന്റാ അപ്പൊ
ആഹ് ആഹ് അങ്ങനെലേ അഡ്ജസ്റ്റ് ചെയ്തിട്ടെ അത് ശരി ഞങ്ങൾ ഫുഡ് ഡ് കഴിച്ചു കിടക്കാറായിട്ടില്ല ഇവിടെ മഴ ഇടിവട്ടൊക്കെ ആയിരുന്നുന്നേ ഇപ്പൊ ഒന്ന് ഫ്രീ ആയൊള്ളൂ
ആഹ് ഇവിടെ മഴ പെയ്തായിരുന്നു
ആഹ് ഇടി വെട്ട് പിന്നില് പിന്നെ കറണ്ട് ഉണ്ടായില്ല ഫോണിലാണെങ്കിൽ ചാർജ് കുറവായിരുന്നു
ആഹ് അതെല്ലെ അതാല്ലേ കാണാത്തെ
അത ഞാൻ കുറെ നേരം ഗ്രൂപ്പില് വരാഞ്ഞേ ഇപയ ഫ്രീ ആയത് അവിടെ എന്താ നൈറ്റ് എന്താ ഫുഡ്
ഇവിടെ നൈറ്റ് ചോറന്നെയാ
ചോറല്ലേ അപ്പൊ എന്താ കറികളൊക്കെ ഇണ്ടാവാ
കറി ചിക്കൻ ഉണ്ട്ന്ന്
അത് ശരി ആ ഇവിടെ മീൻകറി ഇണ്ടായിരുന്നു പിന്നെ മാങ്ങച്ചാറ് പിന്നെ ചക്കക്കുരു മാങ്ങ ചാറ് വെച്ചിട്ട് അങ്ങനെ അവിടെ എന്താ ആഹ് ഇവടെ മിക്കതുണ്ടാവും മീൻകറി ഉണ്ടാവും അപ്പൊ പിള്ളേര് കഴിക്കില്ല അപ്പോൾ എന്തെങ്കിലും ഉപ്പേരിയോ ചാറ്കറിയോ അങ്ങനെ എന്തെങ്കിലും വക്കും ആഹ് ഇവിടെ സ്ഥീരായിട്ടും മീൻ മിക്കതും വേണം
ആഹ് മാങ്ങൊക്കെ ഉണ്ടോ അവിടെ കൊറെ
ആഹ് മാങ്ങിണ്ട് ചക്കിണ്ട് ആഹ് മാങ്ങിണ്ട് ഉം ചക്കിണ്ട് നാല് പ്ലാവ് ണ്ട് ചക്ക കാരണം ഞാൻ മടുത്തിരിക്ക
ഉം ഉം ഉം
എന്നും ചാക്കയാ ഇവിടെ ചക്ക വേവിക്ക നിങ്ങള് എങ്ങനെയാ ചക്ക വേവിക്ക ചെയ്യ കുത്തിക്കാച്ച ചെയ്യ
ഇങ്ങനെ വെള്ളെക്കെഴിച്ചിട്ട് പുഴുങ്ങൂലെ മ്മള്.
ആഹ് ആഹ്.
എന്നിട്ട് ലാസ്റ്റ്ങ്ങനെ നന്നായിട്ട് ങ്ങനെ എളക്കും.
എട ആ തേങ്ങയൊക്കെ ചേർത്തിട്ട്.
ആഹ് തേങ്ങാ വെളുത്തുള്ളി മൊളക് അങ്ങനെയൊക്കെ ചേർ
ആഹ് ആഹ് ശെരി അതിന്ഞങ്ങളിത് ചക്ക വേവിക്യന്ന പറയാ.
ഇവിടെ ചക്കപ്പുഴുക്ക് ന്ന് പറയാ.
ചക്ക പുഴുക്ക് പിന്നെ. ചക്ക ഉപ്പു ഉപ്പുട്ട് വെള്ളെഴിച്ച് വേവിച്ച് കഴിഞ്ഞിട്ട്. ചൊവ് എണ്ണ ഒഴിച്ച് ചൊവന്നുള്ളി വെളുത്തുള്ളി മൂപ്പിച്ചിട്ട് കറിവേപ്പിലിം മൊളക് പൊടി ട്ട് അയിനകത്ത് ഒരു ചക്കീട്ട് എളക്കിട്ക്കും.
ആഹ് അങ്ങനെതന്നെ വിടെ.
ആഹ് ആഹ് ലാസ്റ്റ് അത് അയിന് ഞങ്ങളിവിടെ ചക്ക കുത്തികാച്ചീന്ന് പറയാ. ഉം പിള്ളേർക്ക് ഭയങ്കരഷ്ടാ. പിള്ളെർക്ക് വേവിക്കിണഷ്ടല്ല കുത്തി കാച്ചിട്ക്ക്ണതാ ഇഷ്ടം. ആഹ് അങ്ങനെ എടക്കെടക്ക് ണ്ടാക്കും അപ്പൊ എന്തേലും കറി. വേണം രണ്ടാൾക്കും ഇവിടെ ആഹ് ചക്കക്ക് ഒന്നുല്ലെങ്കിൽ കാന്താരി മുളക് ചമ്മന്തിയരക്കും ല്ലെങ്കിൽ മാങ്ങാ ചമ്മന്തി അങ്ങനെ.
അങ്ങനെ ല്ലെ.
ഉം ഉം മഴ പെയ്ത കാരണഞിപ്പോ.
ഉം
പെട്ടെന്ന് പെട്ടെന്ന് വിളയായിരിക്കും. ന്നാല് പ്ലാവ്മ്മിം നെറഞ്ഞ് കെട്ക്കാ ഈ പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം കൊറവായിരുന്നു അവിടെ അവിടിം. ക്കിണ്ട ചക്കീക്കണ്ടോ.
ഇവടെ ചക്ക കെറവാ ഇപ്പ മാങ്ങെന്റെ സീസണാ ഫുള്ള്.
അതെ.. ലെ അത് ശെരി വീട്ടില് മാവുണ്ടോ. ഇം ഇല്ലൃ ല്ലെ. അപ്പൊ നിങ്ങളിഞി അച്ചാറൊക്കെ വാങ്ങിക്കേ.
അല്ല ഇവിടെ വീടിനപ്പർ ക്കണ്ട് അവിടെ പോയി പറിക്കും. എല്ലാട്ത്തുംമാവ്ണ്ട്.
എല്ലാട്ത്തും മാവ്ണ്ട് അപ്പൊ സുഖായി അപ്പൊ ഇനിയച ചാറ് വെക്കുമ്പേ എങ്ങെനാ ചേപ്പെക്കെടേ അത് വെള്ളക്കാണ് ഇടാ.
എങ്ങനെ.
അച്ചാറ് വെയ്ക്കുമ്പോ വെള്ളക്കളർല്ള്ള അച്ചാറാ വെയ്ക്കാ. അത് മുളക് പൊടി ഇട്ട് ചേപ്പ് കളർല്ള്ള അച്ചാറാണ് വെയ്ക്കാ
മുളകൊടിക്കെ ഇട്ടിട്ട് അതെല്ലെ നല്ലത്.
ആഹ് ആഹ് അയ്ശെരി.
ഉം
ഇവിടെ രണ്ട് തരത്തിലുവെക്കെ, മ്മക്ക് മുളക്പൊടി ചേർ കണ്ട് പച്ചമുളക് മാത്രയിട്ട്. അതിന് വെള്ളക്കിടാന്ന് പറയും. മറ്റേതിന് ചേപ്പിക്കിടാന്ന് പറയും മുളക് പെടിട്ട് വെക്ക്ണൈന്
ആഹ്
അങ്ങനെ, എന്താ ഇഷ്ടപ്പെട്ട ഫുഡ് ന്തിറ്റാ.
അങ്ങനെ പ്രത്യേകിച്ചൊന്നുല്ല. നല്ല സദ്യക്കെ ഇഷ്ടാ. ഉം, വെജിറ്റബിള്.
ഉം, പായസം, സാമ്പാറ്, അച്ചാറ്, പപ്പട. പായസ ഇഷ്ടല്ലെ? അയ്യോ അത് ശെരി ഞങ്ങള്. ക്ക് ഭങ്കര ഇഷ്ടാ, സേമീ പായസാ. ഏറ്റും ഇഷ്ടം.
ഉം
ഉം ഉം അതെങ്ങെനെ വീട്ടില് ഫുഡൊക്കെ കുക്കെയ്യോ. ഫുഡ്ഡേക്കെകുക്കെയ്യെ.
കുക്കെയ്യില്ലെന്നാ.
ആഹ് ഫുഡൊക്കെ
ആഹ് ചെയ്യും എ എല്ലാം ഒന്നും അറിയില്ല.
ആഹ് അതല്ലേ ഒരുവിധോക്കെ അടിച്ചേരി, അവിടെ എന്താ ഇഷ്ട- നിങ്ങളോടെ എന്താ പ്രത്യേക സ്പെഷ്യലായിട്ടുള്ള ഫുഡ് എന്താ ബിരിയാണിയോ നെയ്ച്ചോറ് അങ്ങനെ എന്താ അങ്ങനെണ്ടോ?
നമ്മള് ഇവിടെ നോൺ വെജ് പൊതുവെ സ്പെഷ്യൽ അല്ല. വെജ് ആണ്
അതേല്ലേ അത് ശരി ആഹ് ആഹ് അപ്പൊ മറ്റേ പൈനാപ്പിൾ കറിയൊക്കെ വെക്കാരിക്കില്ലേ?
അങ്ങനെ അത് ആർക്കും ഇഷ്ടല്ല. പൈനാപ്പിൾ കറിയൊന്നും.
അതെ. ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടാ. പൈനാപ്പിൾ കറി. ആ പിന്നെ മാങ്ങ പച്ചടി വയ്ക്കില്ലേ? കുഞ്ഞതായി അരിഞ്ഞരിഞ്ഞ് വെള്ള- വെള്ളക്കളറില്. ആഹ, അത് ഭയങ്കര ഇഷ്ടവിടെ.
ആ പിന്നെ, പുളിശ്ശേരി.
ആഹ്. പുളിശ്ശേരി അതൊക്കെ ഇഷ്- എനിക്ക് സദ്യ ഇഷ്ടം ഇവിടെ വിക്ക്ണത് നോൺ വെജാ. ഉം അവിടെ ചേട്ടൻ അവിടെ വീട്ടിലെല്ലാർക്കും വേണം.
ഉം.
പിള്ളേര് കഴിക്കില്ലേട്ടോ അവർക്ക് -
കുല
അത് ശരി അങ്ങനെ പിന്നെന്താ ഇനിയിപ്പോ- ഇത് കഴിഞ്ഞ ഫുഡ് കഴിച്ച് കിടക്ക ഇല്ലലെ, ഒരു മണി ആണവരെ പഠിച്ചുകൊണ്ടിരിക്കായിരിക്കല്ലേ?
ആഹ പഠിത്തം കാര്യങ്ങളും കുറചുണ്ട് എക്സാം ആണ്.
അത് ശരി. അങ്ങനെയാണ്, അപ്പൊ ഹോസ്റ്റലിലാണോ?
അല്ല ഞാൻ പോയിവരാ ചെയ്യുന്നെ.
ആഹ് പോയി വരാ ചെയ്യണെ അടുത്തന്നെയാണോ സ്കൂളു ഇതൊക്കെ?
ആഹ് കോളേജ് അടുത്ത ഒരു മണിക്കൂർ ട്രാവല് ചെയ്താൽ മതി.
അത് ശരി, ബസ്സിലാണോ പോവാ?
ആഹ് ബസ്സിലാ പോവാ.
അത് ശരി നിങ്ങടെ അവിടെ എങ്ങനെയാ കൊറേ പറമ്പൊക്കെ ഉണ്ടോ അങ്ങനെ റബ്ബറും തോട്ടോ അങ്ങനെ എന്താ കാണാനൊക്കെ ഉള്ളത്.
നമ്മളവിടെ വയലാണ് താഴെ വാഴ, നെല്ല്.
ആഹ് ആഹ് അങ്ങനെയല്ലേ ഇവ്ടെ റബ്ബറുംതോട്ടാ.
റബ്ബാറാല്ലേ?
ആഹ് ആഹ് ചുറ്റും റബ്ബറാ, തെങ്ങും ഉണ്ട്, റബ്ബറും ഉണ്ട്. പിന്നെ ആൾക്കാരൊക്കെ ഇവിടെ കൊറേ മറ്റേ പാവലു കൃഷി ഇട്ടിട്ടുണ്ട്.
ആഹ് പാവല് ഉം.
ആഹ് ആഹ് പാവലുണ്ട്, പടവലങ്ങയിണ്ട്.
ഉം.
ആഹ് സീസൺ ആകുമ്പോട്ടോ മഴ പെയ്തു കഴിഞ്ഞ എല്ലാം പുഴുവായിട്ട് പോവും.
ആഹ്.
അല്ലെങ്കി കൊഴപ്പില്ല ഞങ്ങള് പറമ്പില് വണ്ടി ഇടാറുണ്ട് ഇപ്പൊ പിന്നെ ഉം. അത് വെട്ടിയ ഭാഗം കൊടുത്തു ഇപ്പോ അവിടെ റബ്ബറും, തെങ്ങും നിൽക്കണ കാരണം ഇപ്പോ ഇടാൻ വരാറില്ല. ആഹ് മോള്ത്തെ സ്ഥലം ഉണ്ടായി രുന്നപ്പോ അവിടെ പാവല് ഇടായിരുന്നു. അങ്ങനെ ഇവിടെ അടുത്ത് നിറച്ചു പാവലാ ഇവിടെ. പാവയ്ക്കയുടെ സീസണായ ഇവിടെ എന്നും പാവയ്ക്ക കറിയാ.
അങ്ങനെ.
ആഹ് ഓരോ ചാക്ക് കൊണ്ടുവരും അമ്മ അത് അരിഞ്ഞരിഞ്ഞ് ഉണക്കും ഉപ്പിട്ടിട്ട്.
ആഹ് ആഹ് ആഹ്.
പിന്നെ വറക്കാലോ.
ആഹ് മഴക്കാലത്ത് നല്ല സസാ വറുത് കഴിക്കാന്.
അങ്ങനെ അവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ മാങ്ങ വർ ഉണക്കി വച്ചിട്ടുണ്ട്, ഇരുമ്പമ്പുളി ഉണക്കി, വെച്ചിട്ട് ഉണ്ട്.
ഉം.
എന്താ കോവക്കായട് സമയം കഴിഞ്ഞോ? മറ്റേ മൂവാണ്ടൻ മാങ്ങ.
ആഹ് മൂവാണ്ടൻ മാങ്ങ ഒണക്കും ഉം.
ഉം അത് അരിഞ്ഞ് ഉണക്കും.
ഉം.
പിന്നെ കോവക്കായ ആഹ് ഒരു സമയമായി ഇപ്പൊ കോവക്കായ സീസൺ അല്ലേ?
ഉം.
ഇവിടയൊക്കെ നിറച്ച് കോവക്കായാ.
ആഹ്.
അപ്പൊ അത് അരിഞ്ഞ് അരിഞ്ഞ് ഉപ്പിട്ട് ഉണക്കി വയ്ക്കും. അത് ഉണക്കൂ ആഹ് അത് ഉണക്കും.
ഉം.
കുറച്ചുമുളക് പൊടി തിരുമ്മീട്ട് ഉപ്പ് ഇട്ടിട്ട് എണ്ണലിട്ട് വറുത്ത് തിന്നു . പണി ഇവിടെ ഞങ്ങൾക്ക് അത് ഭയങ്കര ഇഷ്ടാ. ആഹ് ടേസ്റ്റ് ഉണ്ട് വറത്തിന് നല്ല ടേസ്റ്റാ.
അതെയല്ലേ.
ഒരു ദിവസം ഞങ്ങടെ കല്യാണത്തിന് പോയിപ്പോ അവിടെന്നാണ് കോവയ്ക്ക വറുത്തത് കിട്ടി ഞങ്ങക്ക് ഫസ്റ്റ് ആയിട്ട്.
ഉം.
അതിനകത്ത് അവര് വിനാഗിരിയോക്കെ ഒഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പുളിയുണ്ട്, ഉപ്പും ഉണ്ട്. ഒരു നേരി എരുവും ഇണ്ടായിരുന്നു
ആഹ്
അപ്പ ഇവിടെ വന്നപ്പോ അമ്മ പറഞ്ഞു നമുക്ക് തിരിഞ്ഞൊക്കെ ഇടെ കൊറ കോവക്കന്റെ ഇവിടെ എല്ലാ ദിവസം കിട്ടും അപ്പുറത്തെ വീട്ടില് അവർക്ക് വേണ്ട
ഉം
പന്തലിട്ടേക്ക അപ്പൊ എന്നും കിട്ടുമ്പോ അവര് ഇങ്ങൾ തരുമ്പോ കുറേ ദിവസം ഇവിടെ മടുക്കും അപ്പോം അമ്മ പറഞ്ഞഞ് അങ്ങനെ ചെയ്യാന്ന് അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കി അരിഞ്ഞരിഞ്ഞ വെയിലത്തു വെച്ച് ഉണക്കി നല്ല ടേസ്റ്റ് ആട്ടാ
അതല്ല ഉം
എന്തായാലും കിട്ടുമ്പോ ട്രൈ ചെയ്ത് നോകിയാളാ
ഇവിടെ നമ്മുക്ക്‌ ഉണക്കാൻ മാതിരി കിട്ടില്ല നമ്മ നല്ല വിലയ ഇവിടെ അത് വാങ്ങണങ്കിലും
അതെല്ലേ അത്ശരി ആഹ് ആഹ് ഇല്ല
ഇവിടെ
ഇല്ലല്ലേ ഓ അങ്ങനെയാണല്ലേ ഇവിടെ പിന്ന ഒരുവിധം വീട്ടിലൊക്കെ ഉണ്ട് ഉം ഞങ്ങടെ പറമ്പിൽ പൂത്ത് ഇതെല്ലാം പോയി ചീഞ് വെള്ളം മഴവെള്ളം ഒഴുകി വന്നിട്ടേ
ആഹ് ആഹ് അഹ്
അത് ഇങ്ങനെ തട്ട് തട്ടായിട്ട് കിടക്കുവാ അങ്ങനെ മുകളിന്ന് ഒഴുകി വന്നിട്ട് അടെ വെള്ളം കെട്ടിട്ട് എല്ലാം ചീഞ്ഞു
ആഹ്
ഉം പിന്നെ ഇവിടെ ബബ്ലൂസ് നാരങ്ങ ഒക്കെ ഉണ്ട് നങ്ങള ഇവിടെ അവിടെയക്ക ഉണ്ടണ്ട് ബബ്ലൂസ്
ആഹ് ഇവിടെ ഉണ്ട് ചെറുതാ പഴുത്തിട്ടില്ല
ആഹ് ആഹ് ഇവിടെ ബബ്ലസ് ഉണ്ട് രണ്ട് മൂന്നെണ്ണണം പിന്നെ പ ആഹ് ഇപ്പൊ ഉണ്ടായി തുടങ്ങി ഇപ്പ വേണ്ട ആദ്യമൊക്കെ ഞങ്ങള്ൾ വേറെ വീട്ടിൽ പോയി ചോദിച്ചു വാങ്ങച്ച് കഴിക്കായിരുന്നു
ഇവിടെ ഉണ്ടായി തുടങ്ങി കഴിഞ്ഞപ്പോ ആർക്കും വേണ്ടതന്ന
ആഹ് ഉം
മുട്ടപ്പഴം ഉണ്ടായിരുന്നു പിന്നെ പൈനാപ്പിൾ ഉണ്ട് അവിടെ കഴിക്കുന്നില്ല പൈനാപ്പിൾ കിട്ടി ഞങ്ങള് ജ്യൂസ അടിക്കും മുട്ടപ്പഴൊക്കെ വെറുത വീണു വീണ് വീണ് പിന്നെ വീട്ടികളന്നു
ആഹ്
ആദ്യ ഒക്കെ അപ്പറത്ത് വേറെ വീട്ടിൽ പോയി ചോദിച്ചു ഇവിടെ ഉണ്ടായി കഴിഞ്ഞ് രണ്ട വട്ടമായി ഒരു ആവേശമായിരുന്നു കഴി അത് കൈുന്നൂറ്ടി ആഹ് സാധനം വേണ്ടന്ന അങ്ങനെ പിന്നെ അവിടെ എന്തിട്ടക്കെയ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളത്
ഇവിടെ പേരൊക്കെയാണ് കൂടുതലുള്ളത്
ആഹ് ഇവിടെയുണ്ട് വരക്ക ഇവിടെ ഇന്ന് വവ്വാല് വന്ന് കടിക്കോ
ഇവിടെ കോരങ്ങള്ളെ
ആഹ് കൊരങ്ങ്യക്കൊ ഇണ്ടോ ഇവിടെ ടക്കക്ക വരൂ ആണോ നല്ല രസവുംലേ ഇവിടെ ക്കൊക്കെ വര ഇടയ്ക്ക് കാട്ടീന്ന് രണ്ടെണ്ണംക്കെ ചാടി വരും
ഉം
പിന്നെ അങ്ങനെ മയില് വരുന്നുണ്ട് എപ്പോഴും മയില് വരും ആ്ഹ് ആഹ് റസിന്റെ മുകളിലൊക്കെ വന്നിരിക്കും ആഹ് അങ്ങനെ അല്ലാണ്ട് വേറേന്നുമില്ല കുറങ് വന്ന അപ്പുറത്തെ വീട്ടിലൊക്കെ വന്നായിരുന്നു കടയിലൊക്കെ വന്ന് എന്തോ കടയിൽ പാഴൊക്കെ വലിച്ചു ണ്ടു പോയി പറ കേട്ടു പക്ഷെ കണ്ടില്ല
ഇവിടെ ദിവസം വരും കൊരങ്ങ്
ആണോ ഞാൻ ആഹ് പണ്ടത്തെ എങ്ങാട്ട് ടൂർ പോയിപ്പോ കണ്ടതാ പിന്നെ കണ്ടിട്ടില്ല ആഹ് അവവിടെേക്ക ഇഷ്ടമാല ഇണ്ടാവലേ അത്
കൊറെണ്ട്-
അത് ശെരി ആഹ് അപ്പൊ ശരിട്ടാ.
ആഹ്
ടൈം ആയി നമ്മടെ ഓക്കെ ആഹ്